തിന്ന് ഇണ്ടോ
ഹലോ കേ
ആഹ് കേൾക്കാം അങ്ങോട്ട് കേൾക്കാൻ നല്ല പോലല്ലേ കേൾക്കുന്നില്ല അങ്ങോട്ടും നല്ല പോലെ കേൾക്ന്ന് ഉം ചായ കുടിയൊ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ് ചായോടി കഴിഞ്ഞു കാഫി കുടിച്ചു
ചായയും കാപ്പിയൊക്കെ കുടി കഴഞ്ഞു ഈ ഉച്ചകതൊക്കെ റെഡിയായോ പനിഎന്ന് ചുക്കുകാപ്പി
ഞങ്ങളുണ്ട് കഴിക്കാൻ രാവിലെ ഒക്കെ
ചുക്കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവുല്ല എന്നെ പനി തോ എന്നെ പനി തൊടങ്ങി
ഓ രണ്ട് മൂന്ന് ദിവസായി
ആഹ് കാണ്ചീലെ കാണ്ചീല്ലെ
മെനഞ്ഞാന്നും പോയി ഇന്നലേ പോയി
ആ എന്തു പറഞ്ഞു
അപ്പൊ ആന്റിബയോട്ടിക് തന്നു പിന്നെ ഈ ചുമക്കുമ്പോ നെഞ്ചിനാത്തൊരു വേദന
ആഹ്
അതിന് പറഞ് ഇതോട്ട് ഏഹ് പിന്ന ഇത് ഉണ്ടല്ലോ എക്സ്റേ എടുത്തിട്ടെ ആ എക്സ്റേ എടുത്തിട്ട് എല്ലാം കൊറവില്ലെങ്കി
ഇല്ലില്ലേ
ഹാ
ഇപ്പൊ കൊറവ് തോന്നുന്നുണ്ടോ മരുന്ന് കുടിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ട് കുറവ് തോന്നുന്നു
ആഹ് ആഹ് ഇന്നലത്തേക്കായി കൊറവുണ്ട് ഇന്നലെ ചൊമയ് ക്കുമ്പോഴക്കെ നല്ല വേദനയായിരുന്നു ഏ ഇപ്പം പിന്നെ വല്യ കൊഴ പ്പില്ല അവിടെ രാവിലെ എന്തുവായിരുന്നു കാ പ്പിക്ക്
പുട്ട്
ഉം ഉം
പുട്ടും പഴവും എനിക്ക് നോമ്പാണ് മുഹറ മാസം ഇല്ല നോമ്പാണ് നോമ്പാണ് അപ്പോ ഒരാഴ്ചയല്ല ഒരു ഒന്ന് മുതല് പത്ത് വരെ പിടിക്കും ചെലവര് ഒമ്പതും പത്തും മാത്രം പിടിക്കും ക്കും ഞാനൊന്ന് മുതല് സ്റ്റാർട്ട് യ്തതാണ് ഒന്ന് മുതൽ തൊടങ്ങിയിട്ട്ണ്ട് നമക്കത് നോയ്‌മ്പാണ് നമുക്ക് അപ്പൊ ഒന്നും കഴി ക്കാം പാടില്ലല്ലോ
ആ ആ
അപ്പൊ മക്കൾക്ക് ണ്ടാക്കി കൊടുത്തു പുട്ടുങ്ക പുട്ടും പഴവേ ഉം ന്ന് സ്കൂളൊന്നും ഇല്യല്ലോ ഞ്ഞ്പ്പ അവരേറ്റ് ങ്ങനെ യുദ്ധം മൂന്നാള് അവരേറ്റ് ങ്ങനെ യുദ്ധം വെട്ട് ട്ടാനാണ് രാവിലെ മുതൽ വൈകുന്നേരം വെരെ
ആ ആ ഏറ്റവും എളയ ആളെന്തെ
ഇപ്പോ എൽ കെ ജി
ആ എല്ലാരും സ്കൂളിൽ പോകുന്നവരായി
ല്ലാരും സ് കൂൾ പോകുന്നവരായി മൂതാളീ ഏഴാം ക്ലാസ്
മൂതാള് ഉം ഉം ആ വഴക്കൊന്നും കാണത്തില്ലല്ലേ
കേഒള്ളൂ അതിന് ഒച്ചടാനേ സമയള്ളൂ ഏതു സമയവും അതിന് ഒച്ചടാനേ ഉള്ളൂ അവിടെ എന്തായിരുന്നു കടി
ഇവിടെ രാവിലെ അപ്പം കിഴങ്ങ് കറിയും
അപ്പം ഉഴുന്നു ദോശെ
അല്ല അല്ല നമ്മുടെ അരി അരിയും തേങ്ങായി അരച്ചേ
ദോശ ദോശ എ
അരിയും തേങ്ങായും വെച്ച് അപ്പം ഞങ്ങള് അരിയും ഉഴുന്നും എല്ലാം കൂടെ അരച്ചാൽ ദോശയുണ്ടാക്കും
വെള്ളപ്പം പോലെ
ആ അങ്ങനെ അതുണ്ടാക്കി മോളെ ഏഴ് മണി ആയപ്പം മോള് എ പത്ത് മണിയായപ്പം മോള് വിട്ട് മോളെ ടൂഷ ട്ടനു പത്തില്ല
പത്തിലാ
ആ ആ അ മോളെ പോയി ആ പഠിക്കാൻ കുഴപ്പവില്ല പഠിച്ചോളും പഠിക്കുന്ന ആളാ ആ ട്യൂഷനുണ്ട് അന്നേരം പിന്നെ
അവരെ താഴല്ലേ
അവരെ താഴെ മോളെ താഴെ
മ ആ ഉണ്ട് ആ മോന് ആറില് ഉം അയാള് രാവിലെ ഇന്ന് മോളേ അവർരെ അച്ഛൻ അങ്ങോട്ട് കൊണ്ട് വിട്ടു ട്ടര്ന് ജോലിക്ക് പോണ്ടായിരുന്നു
മ്
മറ്റേ സൈക്കളിലങ്ങ് പോവായിരുന്നു ഇപ്പ അയാള്ടെ സൈക്കിൾ ഇവിടെ ഇരുന്നത് കൊണ്ട് എളെയാള് എറങ്ങീട്ടുണ്ട്
മ്
അയാള് ചവിട്ടും
അങ്ങനെയേലെ ഇപ്പവരാ ഇപ്പവരാ
ന്താ വിളി
ആ
ഉം
ഇങ്ങനെ മഴയൊക്കെഅവിടെ എന്താ പാടുപ്പോ
മഴ നല്ല വെയിലായിരുന്നു രാവിലെ അങ്ങനെ തുണിയെല്ലാം വാരിഇട്ട് കഴിഞ്ഞപ്പോഉണ്ട് മഴക്കോളായി ഇട്ട്കണ്ട് നല്ല വെയിലറിക്കും വീണ്ടും ഒരു മഴക്കോൾവരും അങ്ങനെ അങ്ങോട്ട് ആ
തലേല് എണ്ണ തേച്ച പോയിട്ട് ചെല്ല് അത് കഴി അത് കഴിഞ്ഞിട്ട് സൈകിൾ ഓടിക്കാ എണ്ണ തേക്ക് പിന്നെ അത് മറന്ന് പോകും പിന്നെ അപ്പ അപ്പ നിങ്ങള് വെള്ള പ്പണ്ടാക്കാറങ്ങെനേണ്
ഞാൻ നല്ല തേങ്ങായും പിന്നെ ആ അരിയും ഒരു ശകലം അവലും കൂടെഅര
എങ്ങനെ നോർമലൗ നോർമ നോർമലൗലോ അതൊ വെള്ള ആ
ആ അതും കൂടെ അരച്ചിട്ട് കപ്പ ക ത്തിന്നും ഒഴുക്കത്തില്ല കുറി ക്കെന്നും അതിനകത്ത് ചേർക്കത്തില്ല അവലും അരിയും ഏ തേങ്ങായും കൂടെ അരച്ച് ഈ റ്റും കൂടെ ഇട്ട് അരച്ച് വെച്ചേക്കും ച്ചിരി പഞ്ചാരയും കൂടെട്ട് പിന്നെ നമ്മളെ അപ്പച്ചട്ടിചുട്ട്എടുക്കും
ആ അപ്പൊ നല്ല ടേസ്റ്റ് പ്പാവൂല്ലേ ഞാൻ ഈ വെള്ളപ്പം ണ്ടാക്കിയാല് ഉണ്ടാവാ ഞാ നന്നാവാറില്ല നമുക്ക് ഈസ്റ്റ് ചേർക്കാതെണ്ടാക്കാള്ളെ വേറെ വല്ല വഴികളുംണ്ടാ ഈസ്റ്റ് ചേർത്താതന്നെ നന്നാവുള്ളൂലേ
ആ ഈസ്റ്റ് ചേർത്തില്ലേലും ആ ഈ നമ്മൾ അരിടുമ്പോ ഒുരുനുള്ള് ഉഴുന്നുംകൂടെഇടണം നമ്മൾ ഇടലിക്ക് ഇടുന്ന അത്ര ഉഴുന്ന് ഇടരുത് ഒരുനുള്ള് അന്നിട്ട് പിന്നെ അവല് ആ അവലും ചോറും കൂടെ
ആ പിന്നെ അല്ല നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യാണെങ്കിൽ ചോറ് കൂ വേണ്ട അവില് മാ
ആ അങ്ങനെ അച് ചോറില്ലേലും കൊഴപ്പല്ല അവല് ഇടുന്നോണ്ട് ചോറില്ലേലും കൊ
അത് നമ്മള് അരി കുതിർത്താൻ ഇടുമ്പോ തന്നെ അതിന്റെ കൂടുതൽ ഇടാറാ
അല്ല നമ്മള് അരക്കുന്നതിന് ഒരു ഇച്ചിരി മുന്നേ അവല് ഒരു ശകലം വെള്ളം ഒഴിച്ചേ
വ വെച്ചാ മതിൽ ആ അത് നമ്മള് ഒരു ഒരു കയ്യില് ഒരു സ്പൂണാ അങ്ങനെയ ത്ര ഇടാറ് ഒരു പിടി
ആഹ് ആഹ് ആഹ്
ഉം ഇരു കൈ പിടി ട്ടാ മതി ഞാന് വെള്ളപ്പം പൊതുവേ ഞാൻ വെള്ള ഇപ്പ ഉണ്ടാക്കിയാറ് നന്നാവാറില്ല നമ്മള് പല രീതിക്കും പല ഐറ്റത്തിലും യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടി ട്ടൊക്കെണ്ട ക്കിയോക്കും പക്ഷെ ഒന്നും കൂടെ നന്നാവാറില്ല
ആ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പൊ നല്ലതാ
ഒരു വ്യത്യാസം ണ്ടാവും നമ്മളെ സാധാ നമ്മള് ഈ ഹോട്ടൽന്ന് കിട്ട്ണ അതപോലത്തെ വള്ളം അപ്പം തന്നാവോ
ആ ആഹ് അതോട്ടാകും ഞാൻ പിന്നെ ആ
അരി നന്നായിട്ട് അരയണം
ആ അരി നല്ല പോലെ അരയണം
മ്പോലെ
ഉം ഉം
ഉം
ആ ആ അതെ ആ അരയണം നമ്മൾ ഇടെ ഇല്ല തരിയൊക്കെ നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോ ചിലപ്പോ തരി ആയാലും കൊഴ പോവില്ല അങ്ങനെ
അരയണം പ്പ നിങ്ങൾക്ക് എന്നും അത് തന്നെ ഉണ്ടാവാ
അല്ലല്ല അല്ലല്ല
അരിപൊടിപ്പിക്കാറില്ലേ
പൊടിപ്പിക്കാറുണ്ട് ഇന്നലെ ഇടിയപ്പം ആരുന്നു
ആ
ഇപ്പം ഓരോന്ന് ഇടിയപ്പം ഇഡലി ദോഷ പുട്ട് ഞാൻ ഇന്ന് ഇപ്പ അപ്പ ഉണ്ടാക്കിയ നാളെയും അപ്പ ഉണ്ടാക്കിയ എവിടാരും കഴി
അങ്ങനെണ്ടല്ലേ ഒരു ദിവസം ഒന്നും ഉണ്ടാക്കിക്ക്‌ണ് മറ്റേ ദിവസം കഴിക്കൂല്ല മടിയനെ ഭൂരി
ആഹ് ആ അതൊ ആ അതൊക്കെ ഉണ്ടാക്ക അത് ഇപ്പ ഉണ്ടാക്കാറില്ല ഇപ്പം മോട ഈ മുഖം എല്ലാം കുരുക്ക്‌ന്ന് ആ അന്നേരം അവ അവളെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പം
ആഹ എണ്ണ കൊറക്കാൻ പറ എണ്ണ കൊറക്കാൻ പറഞ
അതുകൊണ്ട് അയാള് മൊട്ട മീൻവറത്തത് ഇതൊന്നും അയാള് കഴിക്കത്തില്ല
ചക്ക ഒക്ക ഒണ്ടോ
അയ്യോ ഇഷ്ടം പോലെ
ക്ക എന്തൊക്കെ ചെയ്തക്കും
ചക്ക ഞാന് വ ഉപ്പേരിയാക്കും പിന്നെ ദോ ഇങ്ങനെ ആഹ് നമ്മളിൽ അങ്ങനെ ഈ അല്ലാതൊന്നും ഉണ്ടാക്കി വെ ക്കത്തില്ല ഉപ്പേരിയാക്കും പിന്നെ വേവിക്കും പിന്നെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കും ചക്കഅവിയല് ആഹ് ചക്ക വരട്ടീട്ടില്ല ഇത് വരെ കേട്ടോ
ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കിവെക്കോ ച അ ആഹ് അവിയൽ എങ്ങനെ ഉണ്ടാക്കാറ്
ചക്കഅവിയല് നമ്മള് സാധാ അവിയൽ വെക്ക ത്തില്ലേ അതേപോലെ അന്നേപോലെ അരിഞ്ഞിട്ട അരപ്പ നമ്മള അവിയലിന്റെ അരപ്പൊക്കെ ചേർത്ത് അടുത്ത മ്മള് ചൊമന്നുള്ളി എടുക്കത്തില്ല വെളുത്തുള്ളി
ഇത് നമ്മൾ നോർമൽ രീതിയിൽ വേവി ഈ തേങ്ങയും
അ അ എന്തോ
തൈര്
ആഹ് ഇല്ലില്ല
തുട
ഇല്ല ഒരു ശകലം എങ്ങാണം പുളി എങ്ങാണം പിഴിഞ്ഞൊഴിക്കും ഒരിച്ചിരി പുളി ഒരു ശ പുളി വേണ്ടാല്ലോ ചക്ക ആവുമ്പോ പിന്നെ നമ്മക്ക് ആ പുളി വേ ണം ന്ന്ള്ളോർക് ഒരുശകലം വേ ഞാനിവിടെ പുളിയൊന്നും ചേർക്കാറില്ല അല്ലാതങ് എടുക്കും
ഞാൻ വാതില് അടച്ചു പോവാനിഡെറങ്ങണ്ടേ അവിടന്ന് ഇങ്ങട്ട് ഇറങ്ങ്ന്ന്
എല്ലാം വഴക്കാന്ന്
ഞാന് ഉം കോണിക്കൂട് ഒന്ന് അടിച്ച് വാരാച്ചിട്ട് ഇങ്ങ് കയറിയതാ അപ്പം എന്റെ വൈത്താലെ കേറിയതാ അപ്പം വിടന്ന് അങ്ങട്ട് മേലക്ക് വ ദിൽ കങ്ങാണ്ട് കെ ഇറങ്ങിപ്പോ വെയിലാണ് ഇവിടെ നടക്ക്
സിനിമ ഒക്കെ കാണാറുണ്ടോ സിനിമ ഒക്കെ കാണാറുണ്ടോ ആ
ഫോണില് ഞാൻ അങ്ങനെ കാണാറില്ല അല്ലാത്ത തന്നെയുണ്ട് അല്ലാത്ത തന്നെ ഉണ്ട് ഓരോ ആ വർക്കുകളായിട്ട് ഓരോന്നായിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ട്യഷൻ എടുക്കണുണ്ട് മൂന്നാം ക്ലാസിന്റെ ആ രാ റീല് പിന്നെ മക്കളതും പിന്നെ സ് ഇംഗ്ലീഷ് നമ്മുടെ ഒന്ന് സ്പീക്കിങ്ങ് സംസാരം ശെരിയാക്കാൻ വേണ്ടിയുള്ളൊരു കോഴ്സ് അതിന് ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പാടായിട്ട്
ആഹ് അപ്പൊ ജോലി യ്യാ
ഉം അങ്ങനൊക്കെ പാടായിട്ട് വൈകുന്നേരം ഫോണിൽ തന്നെ എന്തെങ്കിലുക്കെആയിട്ട് ചെയ്യാൻണ്ടാവും പ പിന്നെ പിന്നെ നമ്മള് വല്ല കുക്കിംഗ് വീഡിയോസുകൾ അങ്ങനെ എന്തെലും കാണാന്നല്ലാതെ ഉം സിനിമൊന്നും കാണാറ് ക്കാറില്ല അയിനോട് ഒരു ത്രില്ല് വന്നട്ടില്ല ഒന്ന നമ്മളതാണ്
ആ ഹ
ഉച്ചക്കത്തൊക്കെ റെഡിയായ
ന്തോ
ച്ചക്കത്തതൊക്കെ റെഡിയായോ
ആ ഉച്ചക്കത്തേക്കാണ് ചോറ് വെന്ത് പിന്നെ തോരം വെച്ച്
ഉം
ആഹ് മീകറിയടു രിക്കുന്നടാ ഒരു ചയറി വെച്ച് മോക്ക് ചോറ് കൊടുത്ത് വിടണം
ആ
മോക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം
ഓക്കെ ശെരി ഇന്നാല് ഓക്കെ ശരി ശരിട്ടോ
ഉം